ആഹ്!
ഞാനേ ആ് ജസ്റ്റനി ഞാന് അയച്ചിട്ടെ. ഏതാ? ഞാനൊരു ഫോട്ടോ ഇടാം വാട്സപ്പിനകത്ത്. അതില് അതില് നോക്കിയാൽ മതി നീയ്.
ആഹ്.
കണ്ടോ? പേ പേര് പറയണ്ടാട്ടോ.
ആഹ്.
ആ പേര് പറയാൻ പറ്റൂല.
ഉം ആഹ്
എന്താ ചെയ്യണെ?
ആഹ് ഞാൻ ഇപ്പ വെള്ളം വരണ്ട്.
ഓ നിങ്ങൾക്ക് ഇന വെള്ളം.
ആഹ
ഇന്നി ടൈം മാറാൻ പോവാടീ.
ആഹ് ഏന്തേ?
വെള്ളത്തിന്റെ ടൈമ് എന്താ മേലേക്ക് എന്താ വിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ നാളെ വൈകുന്നേരം ഞങ്ങൾക്ക് അതെനിക്കറിയില്ല ട്ടോ അതെനിക്കറിയില്ല അത് നോക്കി നോക്ക്. വന്നിട്ടുണ്ടോ നോക്കി നോക്ക്
ഇല്ല ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ കാണൂല.
ഇതുവരെ വന്നിട്ടില്ല?
ഉഹ്
ആഹ് അപ്പൊ ഞങ്ങൾക്ക് നാളെ വൈകുന്നേരത്തേക്കാണ് ന്ന് പറയണ്ടെയി ഇവിടെ? അപ്പ അങ്ങനെയാണെങ്കില് പിന്നെയും പതിവ് പോലെ വൈ ക്കുന്നേരങ്ങളിൽ വരും. ക്ഷേ എനിക്ക് അങ്ങനെ വരണത് ഇഷ്ടല്ല.
അപ്പ മിക്കാവറു ഒന്ന് കാണുന്നു ഉണ്ടാവില്ല.
ആഹ അപ്പൊ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം അങ്ങോട്ട് തീരുമല്ലോ.
നാളെ രാ രാവിലെ വന്ന് സുഖമായിരുന്നു. വൈകിട്ടും വലിയ കോഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലെ ആവുമ്പോ എന്താന്ന് അറിയോ ക്ക് പ്പഎന്തെങ്കിലും പോവാണങ്കിൽ എന്തെലും ചെയ്യാൻ അതങ്ങനെ അങ്ങ് രാവിലെ തൊടെ കഴിയും.
ആഹ് ആഹ്
അത് കഴിഞ്ഞിട്ടമ്മക്ക് കാര്യം നോക്കിയ മതി. ഇത് വൈകിട്ട് അതിന് വെട്ടി നോ ക്കിരിക്കാൻ വരൻ ചെയ്യണം. രണ്ടും കണക്ക് തന്നെയാ
ഉറങ്ങാൻ പറ്റൂല്ലന്നേ. ഈ നേരത്തൊക്കെ ഞാൻ എന്നും ഒറങ്ങിട്ടില്ല, ഈ നേരത്തൊക്കെ ഹെ നമുക്ക് നല്ല ഒറക്കം ഒറങ്ങാ ആറര ഏയ് ഇവിൾ ഒറങ്ങണെന്നുണ്ടെങ്കിൽ ആറര ഏഴ് മണി വരെ ഒറങ്ങാൻ പറ്റും. മൂന്ന് മൂന്ന് മണിക്കൂർ എങ്ങനെങ്കിലും കിട്ടും. പക്ഷെ ഇന്നിപ്പോ ഇതാക്കി റ്റില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല.
ആഹ
ഉം അന്റെ പലുവേദന മറിയോ?.
പല്ലുവേദന അത് അങ്ങനെ തന്നെ മറ്റേത് വേദന മാറി. എറ്റ മുറിയണതിൻ്റെ മടങ്ങി കൊറച്ച് ദിവസം കഴിയും.
ആഹ ആഹ മ് ശരി സെമി താത്തക്കെ ഇങ്ങട് പോയി അവിടെ കാണനില്ലല്ലോ?.
ആവേ
ഉം കണ്ടില്ലന്നൊന്നു. അവിടെ ഇല്ല ഞൾ നേരത്തെ കുട്ടി അങ്ങോട്ട് പോണണ്ട്പ്പോ വാതിലൊക്കെ പോ
ആ റെഡി ആ മറ്റേ തായിരിക്കല്ലേ ആഹ ആഹ
ആ ഇവൻ ഇപ്പഴേ ഇത് അടിയോ
ആരാ അടിയിണ്ടാക്ക.
ജെയ്സില്
ആഹ
അത് മിയെന്ന്. ഹം
ഉം
ഉം എന്നിട്ട് ഫുഡ് കഴിച്ചിലെ നീ.
കഴിഞ്ഞു.
ഉം അയ്യോ നമ്മള് ഷട്ടിൽ ബാറ്റ് മേടിക്കണംന്ന് പറഞ്ഞിട്ട് എന്തായി?.
ആ ആൽ പാൽ
ളത് ചോദിച്ചോ?. ഞാൻ മേടിച്ചിട്ടില്ല. ഇനിയിപ്പ പോവണെന്നുണ്ടെങ്കി ഇപ്പ മേടിക്ക പോയി വന്നിട്ട് മേടിച്ച് തരാം. പറഞ്ഞു.
ഉം
ആ അവിടെ എന്താ പറഞ്ഞേ
പ അടിക്കണം എന്ന്
അല്ലമ്മ അവന് ന്താ റഞ്ഞന്ന്
പിന്നീട ഒന്നും പറഞ്ഞില്ല അന്നാ പറഞ്ഞത്
അത് കോഴിടെ അട്ത്ത ഏ
എന്ത്
കോഴി ടടുത്താണോന്ന്
ആ കോ ഞാൻ പുറകില് ാര്ന്ന് തുണി കഴുകാൻ പോണി
ആ ആ എവിടെ വി അവിടെ ചേച്ചിടെ വീട്ട്ലോ
അല്ല ഇവിടെ തന്നെ ഞങ്ങളവടെ തന്നെ
ഉം അല്ലെങ്കിൽ അപ്പറ പോക്കണ്ടായിരുന്നില്ലേ അവിടെ പോക്കണ്ടായിരുന്നില്ലേ
പ്പ പിന്ന കുഴപ്പല്ലല്ലോ
ഉം ഉം
ഉം അന്ന് തന്നെ കുനിയില് ഇതൊക്കെ പറഞ്ഞോണ്ടുള്ള ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടെ അപ്പൊ അവിടെ സ് കഴുകാൻ സുഖവായിരുന്നു
ഉം പടൂന് ഈ പറഞ്ഞല് ഞാന് മറ്റേ കുഞ്ഞിന്ന് കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ അടിച്ചൊണ്ടിരുന്ന മറ്റേ ചു ഇർക്ൾ ചൂലോട്ടെ അപ്പ എൻ്റെ നടു ഭയ ങ്കര വേദനയാരുന്നു ഇപ്പ എന്താ കാട്ടിന്ന് വെച്ചാൽൽ ഈ വലിയ നീളള്ള ചൂലില്ലെ നിവർ നിന്ന് ട്ട്ഇങ്ങനെ തൂക്കണ
ആ അത് കൊള്ളാമോ
പ്ലാസ്റ്റിക്കിന്റെ അതിട്ടിട്ടാണ്പ്പോ ആ എടി പ്ലാസ്റ്റിക്കിന്റെ ത ഇങ്ങനെ നമ്മള് കൊറെ ബ്രഷ് ഒക്കെ പോലത്തെ നല്ലോ പൊടിയൊക്കെ പോവും പൊക്കിയിട്ട് നിവർന്ന് നിക്ക ആകത്ത്ത്തെ കാര്യ പറയണതെ
ഞാൻ പോറത്ത് അകത്ത് നമ്മളത് അത് തന്നെണ് അകത്ത് ചുമ്മ ടൈലായോണ്ട്
ആ അപ്പ നല്ല പുടി കിട്ടൊ അത് ആ ആ ഈർക്ൾച്ചൂല് പറ്റൂല
ഈർക്ക്ളിപറ്റൂല അപ്പൊ മറ്റേത് തന്നെയായിരുന്നു
ഉം ഉം
ഉ
അപ്പൊ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടന്ന് പറയാ ഞാനേ
ആഹ അത് ഇനിക്കും അങ്ങനെ തന്നെയയി ഇവിടെ ഇപ്പം ഇപ്പ അങ്ങനെ ഇല്ല നടുവേന ഇല്ല മറ്റേത് ഞാൻ ഇവിടെ ഫുഡ് പുറത്തും ഈ ചൂലിട്ട് പുറംന്തൂത്തിട്ടേ എനിക്ക് നൽ നട് നടുവേദന മാതിരി നടുവേദന ഞാൻ പ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് മറ്റേ കെട്ടിക്കൊണ്ടന്ന് നടക്കണായിരുന്നു അണ്ട് ഇപ്പ ഇപ്പ ഞാൻ ദ ഇപ്പ എടുക്കൂല അവര് ചെയ്യും
അതന്നെപ്പ ഇപ്പൊ ഞാനപ്പ അത് മാറ്റിയപ്പോ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടന്നേ ഭയങ്കരെ ഇപ്പൊ അങ്ങനെ സംഭവം തന്നെ ഇല്ല അല്ലെങ്കിൽ ഏത് നേരും എല്ലാ ദിവസവും ഉണ്ടാവും
പറഞ്ഞ് വല്ലാണ്ട് ഒന്ന് കുനിഞ്ഞിട്ടുള്ള ഇതൊക്കെ വേണ്ട അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട ഉം
ഉം എന്തായാലും അതൊക്കെ അങ്ങനെയുള്ള പരിപാടികൾക്ക ഒഴിവാക്കിക്കോ നമ്മുടെ നടു നമുക്ക് ഇമ്പോർട്ടന്റാണ്
ഉം അല്ല ഇപ്പൊ വേറെരെണ് ഉണ്ട് പൊറത്ത് തൂക്കനതെ മറ്റേ നീള ത്തിന് വന്നിട്ട് മറ്റേ ഇവിടെക്കെ കാണൂലേ ഈ റോഡുകളിലൊക്കെ
ആഹ് അതന്നെ ഞാനും പറയണുന്നത് ഇങ്ങനെ ഇങ്ങനെ നിന്നി കൈ നീണ്ട നിവർന്ന് നിൽക്കും അതിന് പിടിച്ചിട്ട് അതന്നെ ഇവിടെ ഉള്ളതും അതാണ് എളുപ്പം ഞാൻ ആദ്യം കരുതിത് ടാസ്ക് ആയിരിക്ക വിചാരിച്ചു പക്ഷെ എങ്കില അങ്ങനെയല്ല അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നല്ല റിസൾട്ട് ഉണ്ട് പിന്നെടി ഞാന് അവിടന്ന് എനിക്ക് എന്താ ആഹ് മുട്ടിക്കളങ്ങര എണ്ണ തന്നു അത് ഈ പറഞ്ഞ നടുവേദന ഉള്ള ഭാഗത്ത് അങ്ങട് പേരട്ടീട്ട് ഒറ്റ ദിവസം കൊണ്ട് മാറി പിന്നെ കൂടുതൽ സ്ട്രെസ് ത്തി നല്ല റിസൾട്ട് കിട്ടി അന്ന് ഞാൻ കൊണ്ടുവന്ന നീ കണ്ടില്ലേ എമ്മട്ടിക്കുള്ളങ്ങര എണ്ണയന്ന് പറഞ്ഞിട്ട് അവിടുന്ന് താഴേന്ന്
ആഹ് ആഹ് ആഹ്
ആഹ് അതന്നെ അന്ന് അന്ന് എനിക്ക്ഭയങ്കര വേദനയരുന്നു വേദന ആയിരുന്നു
ഇതിനി പത്ത് മിനിറ്റയാലെ നിർത്താൻ പറ്റുള്ളൂ അല്ലേ
ആഹ് ഇനി കുറച്ച് മൂന്ന് മിനിറ്റ് കൂടെ ഉള്ളൂ
ആഹ്
മ അതിപ്പോ ഇത് ഇത് തീർന്നാലാണ് ഇപ്പൊ ഞാൻ പുതിയത് പറഞ്ഞയച്ച തന്നില്ലേ ആഹ് സംഭവം കിട്ടുക അപ്പൊ അനക്കഇത് കിട്ടും അത് ഫില് ചെയ്ത് കഴിഞ്ഞാല് അനക്ക് കിട്ടും എടാ ഇതിനെണ്ടല്ലോ മൂവായിരം രൂപക്ക് കിട്ടത്രേ ഞാൻ
അ അതെങ്ങനെ
ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ ഈ സംഭവത്തിന് കിട്ടന്ന ഓരോ ചേച്ചിക്ക് കിട്ടീന്ന് പർഞ്ഞു. അക്കൗണ്ടില് പൈസ കേയറീന്ന് മൂവായിരം കേറീന്ന്. ആഹ് അപ്പൊ ചില്ലറ സംഭവല്ല. തൽക്കാലം മൂവായിരൊക്കെ കിട്ടി ക്കഴിഞ്ഞ ആരാ രാജാവായി
ആഹ് ആണ്ട് സിമിച്ചേച്ചി പോർത്ത്ണ്ടല്ലേ.
ആഹ് അപ്പൊ വന്നോ നേരത്തെ അവടെല്ല ലോ ലോക്ക് ട്ട്ട്ട് ല്ലായ്രുന്നോ അപ്പോ ചെൽപ്പോ വേറെവടെങ്കിലും പോയിട്ട്ണ്ടാവും. ആഹ് അപ്പൊ ഇപ്പൊ വെള്ളം വന്നോ പ്പങ്ങക്ക്.
ആഹ് അതേ ഞാൻ നോക്ക്യപ്പല്ല ഇഞ് വന്നാന്തോ
ആഹ് അല്ല ഈ നേരത്ത് തൊടക്കണന്ന്ണ്ടെങ്കിലെ വെള്ളം വന്ന സമയത്തായിരിക്കള്ളൂ തൊടക്ക
ഈ സമയത്താണ് വരണ് പക്ഷെ ഞാൻ ഇത് വരെ നാല് ഇപ്പ അഞ്ചു അഞ്ചേ കാലായില്ലേ അഹ് നാല് മുക്കാലിനോ നാലരക്കെന്തോന്ന് വരണേ ഇല്ല വന്ന്ട്ടില്ല.
ഉം ഉം അപ്പ ചെല് പ്പണ്ടാവലടീ സമയം മാ റ്റ്വൊയിരിക്കും ഇന്നലെ വ്ട്ട് കൊടുക്കാൻ പർഞ്ഞിട്ട് വ് ട്ട് കൊട്ത്തില്ലത്തങ്ങനെ പറയണ്ടായിര്ന്നൂടെ
ആഹ് അപ്പം ഉം നാളെ രാവിലെ
ആഹ് രാ ഉം ആരാടി?
നാളെ രാവിലെ ഞാൻ പർഞ്ഞത്.
ആഹ് ആഹ് നാളെരാലോ അപ്പൊ ഇങ്ങക്ക് സുഖായില്ലെ ഇഞ്പ്പോ എവടെങ്കിലും പോണങ്കി പോവേം ചെയ്യാം. ഉം എന്റെകാര്യാണ് ഞ്പ്പോ അഞ്ച്മണ്യാവുമ്പഴേ
ഓരോരോ ഉം ഇവ എവടെ ഇന്നലെ എൻ്റെട്ത്ത് സം സാരിക്ക ഓഹ് അങ്ങനെണ് ഇങ്ങനെ എന്തൊക്കെ പരാതികൾ പർഞ്ഞെൻ്റെട്ത്ക്ക് ണാം പർഞ്ഞ് മേലാ പരാതിം പർഞ്ഞോണ്ട് എന്റട്ത്ത് വന്ന കെടന്നോർങ്ങി
ഓഹ് ആഹ് അങ്ങനെം ശെരിയായില്ല.
അവര് നന്നാവട്ടേന്നായിരുന്നു. ശെ അല്ലാതെ മിണ്ടും അതൊക്കൊക്ക്യാണ് പക്ഷെ നമ്മളൊരുമാരി അവരെ താ ക്കീട്ട് നമ്മളെ ഒരുമാതിരി ഉപദേശിക്കും നമ്മളാ തെറ്റ് ചെയ്താ പോല്ത്തെ രീതി ലും പെരുമാറൂല്ലെ അത് ശരിയായ കാര്യാണാ?
എല്ലാട്ത്തും അങ്ങനെ തന്നെണ് പർഞ്ഞിട്ടെന്താ കാര്യം ഞാമ്മളും
ക്കണം നോക്കെന്നെ പക്ഷെ ശരിയായ ഫാഗത്ത് നിക്കണം.
ന്യായേതാണോ ആ ഭാഗത്ത് നിക്ക ഇതൊരുമാതിരി
കെട്ക്കാം പോണം. അത് ച്ചായ കുടിച്ചായും ചോയിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഈ പണ്ടായ പണ്ട് വയസ്സായവര് പണ്ട് സമയത്ത്ന്താ ഈ കൊടന്നാർങ്ങണവരെ വിളിച്ച് ചാ അമ്മേ ചായ റെഡ്യായി അച്ഛാ ചായ റെഡ്യായി അങ്ങൻ രീതില്ലേ അപ്പൊ അങ്ങനെ ചെയ്യുന്തോറും അവരെ എന്തൊരു വയസ്സായി കുറെ കൂടെ വയസായപോലായിപോം അത് അവർക്ക് കുറച്ചും കൂടെ എളുപ്പാവും അവൻ എനിക്കത് ഒന്നും പറ്റൂല്ല പറ്റൂല്ലാന്ന് പറഞ്ഞ്
ആഹ്
എണീറ്റ് വരട്ടെ എണീറ്റ് വരുമ്പോ ചോയ്ക്കും
ഉം അല്ലാതെ മിണ്ട്ണ് ഇല്ലല്ലോ?
ഏഹ്
അല്ലാതെ മിണ്ടലൊന്നും ഇല്ലാ
ഇല്ല
ഉം ഉം ഇപ്പൊ അവിടെ ഇല്ല ഇന്നിട്ട്
ഉണ്ട് ഉണ്ട് മോളെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഫോണില്
ആഹ് ആഹ് ആഹ് ഉം എന്നെ എന്നെ കണ്ടപ്പോക്കെ വർത്താനൊക്കെ പറഞ്ഞു
എടി നമ്മളെ അടുത്ത് ഇങ്ങോട്ട് നല്ല രീതിൽ ആദ്യമേ ആ ഒരിതു ഉണ്ടെങ്കിൽ നമുക്കത് തോന്നുള്ളൂ
ഉം
അല്ലാതെ നമുക്ക്ങ്ങനെ തോന്നാൻ പത്ത് നാപ്പത്തി രണ്ടായി പറയാ ഓക്കെ ഇണ്ട് ആഹ്
എന്തെങ്കിലുഒക്കെ എന്തെങ്കിലുഒക്കെ നന്നാവുംന്ന് പ്രതീക്ഷിക്കാ നമ്മുക്കെ
അത്രായനെ അങ്ങനെയും പ്രതീക്ഷയും ഇല്ല
ഉം
സ്വഭാവം മാറൂല അത് അറിയാ